അല്ല കിട്ടിയാ നേരത്തെ വിളിച്ചിട്ട് കിട്ടിയില്ലായിരുന്നോ
ഇല്ല വിളിച്ചിട്ട് കിട്ട്ണില്ല അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇത് അങ്ങനെ ആയ
ഓക്കെ ഓക്കേ ഓക്കെ ശരി ശരി ശരി നമുക്ക് എന്നാ ഉച്ചക്ക് എന്ത്‌വാരുന്നു കഴിക്കാൻ
ഞങ്ങക്ക് ഇന്ന് ബീഫും മോര് കാച്ചിയതും ചോറും ചോറും ഇങ്ങനിപ്പൊ
ഞങ്ങ‌ക്കിന്ന് ഞങ്ങളിന്നെ ഹോസ്പിറ്റൽ വരെ പോയായിരുന്നു അപ്പൊ മോൽ മോന് വയ്യാത്തോണ്ട് ഹോസ്പിറ്റൽല് പോയിട്ട് വന്നോണ്ട് വീട്ടി കറി വെച്ചില്ലാരുന്നു ചോറ് വെച്ച് വെച്ചിട്ടാ വന്നത് അപ്പ ഞങ്ങള് ഇന്നൊരു ബീഫ് കറി പൊറത്തുന്ന് വാങ്ങിച്ചായിരുന്നു
ആഹ് ശരി
ഉം ഉം അതുകൊണ്ട് പിന്നെ ഉച്ചക്കത്തെ കാര്യം അങ്ങ് കഴിഞ്ഞു പോയി
ആഹ് ഇഞ്ഞി അന്തിക്കാക്ക് ആ വസ്റ്റ് നോക്കണ്ടിവരുവല്ലേ
അഹ് അഹ് ആഹ് പിന്നാ പിന്നെല്ലാവർക്കും സുഖവാണ വീട്ടിലാരൊക്കെയൊണ്ട്
ഉം ഞങ്ങക്കെല്ലാർക്കും സുഖാണ് വീട്ടില് വല്ല്യ ഫാമിലിയാണ് ഇമ്മ ഇപ്പ മൂത്തച്ഛനും മൂ ത്തച്ചി മുത്തച്ചീന്റെ ഒരു കുട്ടി അച്ഛന് ഞാന് എൻ്റെ
പറയുമ്പഴത്തേക്കും
ഏഹ് ഇന്റെ ഭർത്താവിന്റെ
ആഹ് ചേട്ടൻ ആഹ് അപ്പൊ നിങ്ങളൊരു എന്താ പറയാ പണ്ട് പറയ ത്തില്ലേ കൂട്ട് കുടുംബം അപ്പം ഈ ചേ ഞങ്ങള് ഞങ്ങളൊരു കൂട്ടുകുടുംബം ആയിരുന്നു പക്ഷെ അനിയന്റെ മാരേജ് കഴിഞ്ഞപ്പോഴ്ത്തേക്കും ഞങ്ങള് ഞങ്ങള് ഷിഫ്റ്റായി ഞങ്ങള് മാറി.
ആഹ്
ഞങ്ങള് ഒരു ഫാമിലി ആയിട്ട് ഇപ്പം ഞങ്ങള് ഹ ഹസ്ബൻഡ് വൈഫ് ട്ടു രണ്ട് കുട്ടികളായിട്ട് ഞങ്ങള് സപ്പറേറ്റഡായി. ഉം. അങ്ങനെ പോന്നു പിള്ളാരൊ ക്കേ എങ്ങനെണ്ട് കുട്ട്യോളൊക്കെ?
ഏഹ് ഇവടെ ഞങ്ങള് രണ്ടുപേരും ഒപ്പം കല്യാണം കഴിഞ്ഞ് ഒ ഓം കുട്ട്യാളിണ്ടായി രണ്ടാ ക്കും ഒന്നര വയസ്സായിട്ടെള്ളൂ.
ആന്നല്ലെ അത് കൊള്ളാലോ എങ്ങെ ഒരുമിച്ചാവുമ്മ അട് അടുത്തടുത്ത ദിവ ഉം ഉം കൊള്ള എങ്ങനാ മോളും മോനും ഒക്കെയാണോ എങ്ങനാ?
മോനാണ്‌
ആഹ് കുട്ടികള് തമ്മില് അടി ഇടുകുന്നതൊക്കെ എങ്ങനാ എങ്ങനെ മാനേജെയ്യും ഉം ഉം
ഉം. അവടെത്രാളുണ്ട്
ഇവിടെ എനിക്ക് രണ്ട് മോനാ ര ണ്ടുപേരും മാമക്കളാ ഒരാള് അഹ് ഫസ്റ്റാന്റേർഡിലും ഒരാള് പ്ലേ സ്കൂൾലും പോകുന്നു ബാലവാടി പൊയ് ക്കൊണ്ടിരിക്കുന്നു.
ഹലോ
ആഹ് കേക്ക്ന്നിണ്ടേയ്.
ഉം ഉം അങ്ങനെ പോന്നു ഉം
ഉം ഇനി അന്തിക്കൻന്തെണ്ടാക്കാ?
എന്താ കേട്ടില്ല
അന്തിക്കിനിയെന്താ ഫുഡ്ഡെണ്ടാക്കാ
ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ എപ്പഴും അങ്ങനാ രാവിലെ ഒരെണം വെച്ചിട്ട് രാത്രി അങ്ങനത്തെ പരിപാടി ഇല്ല ഇവിടെ ചോറാണ് ഓടുന്നത്.
അയ്യിട്ട് രാത്രിലോ കെ പിന്നെ ചെൽപ്പം ചോറില്ലെങ്കിൽ മാത്രഉള്ളൂ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ശരിയാക്ക്ന്നത്. അല്ലെങ്കി നമ്മള് മഴയേ ഒള്ളൂവ്ടെ.
ഏ അത് സെരി.
ഇവ്ടെ മൊത്തത്തി മഴയാണ്.
ആഹ് ആഹ്.
ഉം ഇന്ന് ഹോസ് പിറ്റലിൽ പോയിട്ട് വന്നപ്പൊഴും ഭയങ്കരമായിട്ട് മഴയായിരുന്ന്.
ആഹ് എങ്ങനെ പോവാ കാറ്ലോ അതോ ഓട്ടോർക്ഷ ബസ്സോ?
കാർല് കാർല് ചേട്ടന് കാറുണ്ട് ആ. അപ്പൊ അങ്ങനെ പോവും ഇപ്പൊ ഞങ്ങള് പക്ഷെ ഞങ്ങള് വീട് വെച്ചിരിക്കും ഇല്ല സ്വന്തായിട്ടല്ല വീട് ഞങ്ങളിവിടെ വാടകക്കാ മാറിയത്.
ആഹ് സെരി നിങ്ങളെത്ര പേര്ണ്ട്?
ഞാനും ഹസ്ബന്റും വൈഫ് എന്താ കുട്ടികള് രണ്ട്പേരും.
ആഹ് എന്ത് കുട്ട്യാളാ ആൺകുട്ട്യോ?
ആൺകുട്ട്യാള രണ്ട്പേരും.
ആഹ്.
ഉം ഉം പിന്നെ?
പിന്നെന്താ സുഖായിട്ട് പോണ്.
ഇനി നിങ്ങള് രാത്രിയില് വേറെ ഏത് ആഹാരം ശരിയാക്ക്യോ?
ആ ഉച്ചകക്ക് ചെൽപ്പം ഇല്ലെങ്കില് ആഹ് അപ്പ പ്പ അന്തികക്ക് എന്തെങ്കിലായ്ട്ട് ഒന്ന് ഇണ്ടാക്കും ചെറിയ മട്ടത്തിലൊക്കെ അല്ലെങ്കില് മട്യാ. പ്പ തോന്നാണെങ്കില് ഏ പൊർ ത്ത് പോയി കയ്ക്കേ അല്ലെങ്കില് ഓലോട് പറഞ്ഞ ഓല് കൊണ്ട്ന്നരെ അങ്ങനെ എന്തെങ്കിലും.
ചെയ്യും അപ്പ എങ്ങനെ കി ച്ചൺ കിച്ചണിൽ വർക്കെയ്യുന്നത് നിങ്ങള് രണ്ട് സഹോദരിമാരും കൂടെ ആണോ?
ആ കിച്ചണില് ഫുള്ള് ഞാനാണ്.
ആണല്ലേ?
ആഹ് എന്റെ മൂത്തച്ചി ഉം എന്താ പാത്രം മോർലും തിര്മ്പലും എല്ലാര്‌തും തിര്മ്പലും ഒ ഓള് ഞാന് ചോഫു ചായിം കടിം പിന്നെ ചോറ് അട്ച്ച് വാരി തൊട്ക്കല് ഞാന്.
അയ്യോ. അപ്പം രണ്ട് രണ്ട് ഇതായിട്ട് തരംതിരിച്ചിരിക്കുവാല്ലേ ജോലികൾ അട്ക്കളയിലെ?
ആഹ് ആ.
അ അതുകൊണ്ട്ല്ല രണ്ട് പേരും ഉള്ളത് കൊണ്ട് ചേ
തോന്നുള്ളൂ ഉം.
ഉം ഉം ഉം അല്ല അങ്ങനെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് പണി തീരും.
ആ പെട്ടെന്ന് തീരും ഇപ്പൊ ഈ ചെറ്യാ കുട്ട്യാളായോണ്ടെ ചെലപ്പങ്ങണ്ട് തീരാൻ പ പ്രയാസാണ്. പിന്നെ ഇവിടെർഞ്ഞാല് കൂട്ട് കുടുംബ അല്ലേ അപ്പ് പ്പ ചെൽപ്പോ വെച്ചാ മ്മള് കഴിക്ക്ണ സമയത്ത് ആവൂല മറ്റ്ലോല് കഴ് ക്ക്ണത്അപ്പൊ അവ്ടെ വെച്ച് പോവും പാത്രങ്ങള് ചെല നേർത്ത് അങ്ങനെ ദിസം അങ്ങനെ ഇണ്ടാവും.
എങ്ങിനെ അവ്ടൊക്കെ മഴ തോനെണ്ടോ മഴ?
മഴ ഇപ്പൊ കൊറവ്ണ്ട്. ആ
ആഹ് ആ.
ഒക്കെ പെയ്തു.
ഉം ഉം. ഇവിടെ ഞങ്ങൾക്കും ഭയങ്കര മഴയായിരുന്നു.
ആഹ് അത് ശരി.
അടുത്തുണ്ട, ഞങ്ങൾക്ക് കടലും കായലും ഒക്കെ രണ്ടും അടുത്ത് തന്നെ.
ആഹ് ഹഅവിടെ സ്പെഷ്യൽ ആയിട്ട് എന്താ ഡിഷ്?
ഞങ്ങാന അങ്ങനെ സ്പെഷ്യൽ എന്ന് ഞാൻ പുറത്തന്നും ഞാൻ പറഞ്ഞില്ല കറപൊർ ന്നാ വാങ്ങിച്ചന്നു അതുകൊണ്ട് പിന്നെ
അല്ല, ആഹ് നാട്ടിലൊരു ഡിഷ് ഉണ്ടാവല്ലോ? സ്പെഷ്യലായിട്ട് ആഹ് അത് ശരി.
പിന്നെ ഞങ്ങൾക്ക് ചീനീ ചീനൊക്കെ ഭയങ്കര എല്ലാർക്കും കാര്യമാ.
ആഹ്
ചീനിന്ന് പറയുമ്പോ നിങ്ങളുടെ അവിടെ എന്താ പറയാ? കപ്പ പൂള എന്നൊക്കെ പറയത്തില്ലേ?
ആഹ് ആഹ് ആഹ്
ആഹ്‌ അതാണ് ചീനി ഞങ്ങള് ചീനി. പുഴുങ്ങും പുഴുങ്ങ പുഴുങ്ങിയ എടുക്കും പെരട്ടിയെടുക്കും എല്ലാം ചെയ്യും.
ഉം ആഹ്
ഉം ഉം
പിന്നെ
ആഹ്‌ ഹാ
പിന്നെ എങ്ങനെ പോന്നു മഴയത്തൊക്കെ കളിക്കോ കുടട്ട്യേ ള്
ആഹ് ഇവടെ മഴൊക്കെ ണ്ട്. ഇവിടെ ഇപ്പ ഒന്ന് കൊ കുർഞ്ഞൊട്ടേ ഉള്ളൂ.
ആഹ് ന്നല്ലേ ഉം ഉം. അല്ല ഇപ്പൊ എങ്ങനാ വല്ല്യ വീടാണോ അപ്പൊ ഇത്ര ആൾക്കാര് താമസി
ആഹ്‌ ആഹ് രണ്ടു നല വീടാണ്. ന്നാല് ആഹ് മൂന്നും. ആറ് റൂമ് ഒരു ഹാള് ഒരു സിറ്റൗട്ട് രണ്ടട്ക്കള.
ഉം രണ്ട് വർക്കേരിയയും അടുക്കളയും കൂടെ.
ആഹ്‌ ആഹ്‌. വൽതാണ് ആഹ്ഹ ഇപ്പത്തെ പുതിയ പുതിയ മോഡലൊന്നും അല്ലെങ്കിലും. ഞമ്മക്ക് നിക്കാൻ പറ്റിയ ആഹ്‌
ഉം
പിട്ച്ച് അമ്മ മോന് മോന് മോന്
ആഹ്‌ സൗണ്ട് കൊർച്ചായിര്ന്നെങ്കി.
ആഹ്‌ ആഹ് അത് ഞാന് റൂമ്ക്ക് പോയതേനി അപ്പോ ങ്ങനെ.
ഉം ഉം ഉം ഹസ്ബൻഡല്ലാം നാട്ടി തന്നാന്നോ?
ആഹ് നാട്ടില്ണ്ട് ഇവടെ ഇണ്ട് ഇപ്പോ.
ഉം ഉം ഉം ജോലിക്ക് പോയില്ല?
ഇന്ന് വെള്ളിയാഴ്ച അല്ലേ അപ്പൊ വടെ വെള്ളിയാഴ്ച്ച അവധി വെക്കലാണ്. പൊതുവെ?
ആണല്ലേ ആഹ് ന്നെ അങ്ങനെണ്ടല്ലേ ആഹ്
ആഹ്‌.
ഞങ്ങൾക്കിവിടെ ആഹ് അങ്ങനെ ഇല്ലാത്തോണ്ട്.
ആഹ് ആഹ്‌ ശരി വെള്ളിയാഴ്ച എന്താ ഇവിടെ ജുമ്മായുണ്ട് പിന്നെ അത് കഴിഞ്ഞാല് ഓൽക്കൊരു പെര്ന്നാളിന്റെ മാതിരിയണ്.
ആഹ്‌ ആഹ്‌.
ഉം വേറെന്താ സുഖാണ്
ആഹ്‌ വേറെ ഇങ്ങനെ പോന്നു കൊഴപ്പില്ല സുഖായി ഇരിക്യുന്ന് ഉം പിന്നെ കുഞ്ഞുങ്ങള് കുഞ്ഞായ കൊണ്ട് കരച്ചിലാണല്ലേ
ആഹ് ഇപ്പൊ ചെറുതായിറ്റ്ണ്ട് ഞാന് ഓനെ ഉള്ളിലാക്കിങ്ങാണ്ട് വാതില് കു റ്റിട്ട്ക്ക്ണ് ഹസ്ബൻഡ് പൊർത്ത്ന്ന്
അഹ് ഹ ഹ വിളിക്യുന്നുണ്ടോ തിന് കരയുവായിരിക്യുല്ലേ
ആഹ് കരയ്ണ്ട് അപ്പൊ അയിന്റെ ഉള്ള്ക്ക് പോയാ പിന്നെ റേഞ്ച് കിട്ടത്തില്ല ഉം ഉം ഏതായാലും ഒമ്പത് മിൻറ്റായി പത്ത് മിൻറ്റ് ആക്കട്ടെ
അഹയ്യോ ഹ ഹ ഹ മ്
ഉം ദവട്ച്ചാ
പിന്നെ ഹലോ
ആഹ് പിന്നെന്താ ആഹ് ആഹ്
ഈ മോനെ അടുത്ത് നിർത്തി കൊഴപ്പുല്ലായിര്ന്നോ അവനെ കൊറച്ചേരം എടുത്ത് ഹാൻഡിലിയ്യാ ര്ന്നല്ലോ കുഞ്ഞാളല്ലേ ആള് കുഞ്ഞുങ്ങക്ക് അറിയത്തില്ലല്ലോ
എന്നിട്ട് ഇനിയ് ചായേം കടിയൊക്കെ ഉണ്ടാക്കറാണോ
അല്ല ഇന്ന് ഞാൻ ഏം പൊതുവെ ഞാനങ്ങ് മടിച്ച് ഇന്നതോണ്ട് പാല് ഇര്പ്പുണ്ട് കുഞ്ഞുങ്ങൾ വരുമ്പോ പാല് ഇച്ചിരി കാച്ചി കൊടുക്കാന്ന് വിചാരി ച്ച് അടി അങ്ങനൊന്നും ആഹ് ഞാൽ ശെരിയാക്കി കൊടുക്കും ഉം എനിക്ക് ഇഷ് എനിക്ക് ആ ഇഷ്ടാ കുഞ്ഞുങ്ങളൊക്കെ അത് കഴിച്ചി ട്ട് കൊള്ളാംന്നൊക്കെ പറയുമ്പം ഭയങ്കര കാര്യാ
ഏഹ് ഇനിക്ക് ചെറിയ ഒര് യൂട്യൂബ് ചാനൽ ഇണ്ടയ്നി ഞാനിങ്ങക്ക് ലിങ്ക് വിട്ടേര്ൻ്റ് ഐ ഐലന്ന് സബ്സ്ക്രൈബി യ്യോണ്ടിട്ടാ
ആഹ് ആഹ് പാചകവാണോ
ആഹ് ചെറേയതായിട്ട് എനക്ക് ആദ്യം ണ്ടയ്നി പ്പഞാന് അയ്മക്ക് വല്ലാതെ ഫോക്കസി യ്യാതെ ഞാൻ വിട്ടീന്ന് അപ്പൊ പി ന്നീട് രണ്ടാമതൊന്ന് തെടങ്ങീട്ട്ണ്ട്
ഓ ഓ ഓ അതെ അതെ ആഹ് എങ്കി ശരി എട്ടോ വിളിക്യാവേ
ആഹ് ഒ ഓക്കേ ഓക്കെ